മ്മ് ഓഹ് ആഹ് കേക്ക്ണ്ട് എന്തൊക്കെയിണ്ട് ഇന്നത്തെ വിശേഷം
മ്മ് നല്ലെന്നെ ഇന്ന് അങ്ങനെ ക്ലാ സ്കൂളുണ്ട്
ആ നല്ല മഴെണ്ട് സ്കൂളുമുണ്ട്
ഇന്നെ നമ്മളെവിടെയെല്ലാം റെഡ് അലേർട്ടാണ് അവിടെ ഇന്ന് സ്കൂളില്ല ഇന്ന് പോണ്ട
ആഹ് അവിടെ നല്ല മഴയാവൂലേ
ആഹ് ഇവിടെ ഇവിടെ അങ്ങനെ മഴയെന്ന് പറയാൻ ഇല്ല പക്ഷെ റെഡ് അലർട്ടാണ് ഇവിടെ ഇവിടെ ഇന്നലെ രാത്രി എല്ലാം വേണ്ട ആ എന്താ ചെലപ്പോ ഇനി ഇപ്പ ഇനി വരുന്ന അതില് കാലാവസ്ഥ മാറുവായിരിക്കും
ഇന്ന് പറയെണ്ട് ഇവിടെ ഇന്റെ മക്കളൊക്കെ പറയണ്ട് ഇന്ന് വെള്ളം വന്നിട്ട് നിന്നോട് പറയാണെങ്കില്ലെ ഇങ്ങനൊരു വെള്ളം ഞങ്ങക്ക് വന്നിട്ട് രാവിലെ തൊടങ്ങിയ വെള്ളാണ് വെറക് വെച്ച സ്ഥ സ്ഥലം ഫുള്ള് വെള്ളത്തിലായി എവിടുന്നാണ് ഇത്രയും വെള്ളം വെരു ഞമ്മുക്കങ്ങട്ട് പിടിച്ച് നിക്കാൻ കഴിയാത്ത വെള്ളം അപ്പം മക്കള് പറയാ നാളെ എന്തായാലും ഞമ്മുക്ക് റെഡ് അലർട്ടായെക്കാരം
തൊടിയൊക്കെ ഇങ്ങോട്ട് നെറഞ്ഞിങ്ങോട്ട് നിക്കാ ഇങ്ങനൊരു വെള്ളം വന്നിട്ടൂല്ല ഇന്നാണെങ്കില് മദ്രാസില് മദ്രാസിൽ ഉസ്താദ് മീറ്റിങ്ങും വെച്ച്ക്ക്ണ്
ഓ
ഒരു രണ്ട് മണിയാവുമ്പോത്തിനും മീറ്റിംഗ് ഞാൻ പറയാ ഞാന്നിട്ട് ഉസ്താദിന് മെസ്സേജിട്ട് ഈ മഴയെ ത്തൊക്കെങ്ങള് എന്തിനാ മീറ്റിംഗെച്ചെ നമ്മൾ മുൻകൂട്ടി വിചാരിച്ചിരുന്നല്ലല്ലോ മഴപ്പണ്ടായതല്ലേ എന്നാ മാറ്റിച്ചൂടെ
ഉം ഇന്ന്തെ നല്ല മാറ്റി
അങ്ങ മാറ്റി വെക്കുമോ ആ എന്തൊരു മഴയാണ് പൊറത്തിങ്ങാൻ കയ്യണ്ടേ
ഇവിടെ മഴയെന്ന് പറയാൻ ഇല്ലെ പക്ഷേ മൊത്തം ഇങ്ങനെ കറുത്തിരുണ്ട് കിടക്കുന്നു രാവിലൊട്ട് പിന്നെ ഇന്നലെ രാത്രി ഇല്ല മഴ ഇന്നലെ രാത്രിയെല്ലാം മഴയുണ്ടായി അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ നോക്കുമ്പോ ഇപ്പൊ ഇത്രയും നേരം മഴയുണ്ടായി അപ്പം ഇന്ന് തോർന്നിട്ട് ഇങ്ങനെ വെള്ളം എടുത്തൊണ്ട് നിക്കുന്ന് ചെറുതായിട്ട് തുള്ളി എടുത്തിട്ട്
ഏഹ് ഏഹ് ഏഹ്
ആ അല്ലാതെ വല്യ മഴയില്ല പക്ഷെ ഇവിടെ റെഡ് അലർട്ടാണ് എന്റെ അമ്മയെല്ലാം വിളിച്ചപ്പോ പറഞ്ഞുണ്ട് നാട്ടിൽ ഭയങ്കര മഴയാന്ന് എന്നിട്ട് അപ്പൊ എന്റെ ഹസ്ബനന്റ് പറഞ്ഞു ഇവിടെ മഴയൊന്നുല്ല പിന്നെ നമുക്ക് റെഡെലേർട്ടാണ് അപ്പോഴറഞ്ഞ് നമ്മളെ ഇവിടെന്ന് റെഡ് അലർട്ടൊന്നുല്ലാന്ന് അവധിയൂല്ല പിള്ളേർക്ക് ഇ മഴ ഇന്നലെ ഇന്നലത്തെ ട്ടെ തൊടങ്ങിയ മഴ നിൽക്കണേ ഇല്ല ഒരേ മഴയാണ്
നല്ല മഴെന്നെയാണ് മഴ ഇവിടെം നിന്നിട്ടില്ലല്ലോ ഇവിടെന്ന് രാവിലെ അത്രേം മഴ പെയ്തിട്ട് ഇപ്പോഴൊക്കെ പെയ്യുണത് ചെറുതായിട്ടാണെങ്കിലും പക്ഷെ നിന്നിട്ടില്ല മഴ
ഉം ആഹ്
ഞാപ്പിന്റെ ചെറിയ മോനെ കൊണ്ടെ ക്കിയതൊക്കെ റെയിൻകോട്ടിട്ട് വണ്ടീല് കൊണ്ടേയേക്കുമ്പോ എന്നോട് പറയാ കോട്ടിടൂല കൊട ഇടും കൊട മതി കൊട മതി എങ്ങനെ വണ്ടിയില് കോട്ട് ആഹ് കൊട പറ്റോ വണ്ടീല്
കൊടേ നന്നായിരിക്കും കാറ്റടിച്ച് എല്ലാം കൂടി മോളി ലോട്ട് അവസാനം കൊടെൽ വെള്ളം നെറക്കേണ്ടി വരും ഉം അതുപോലെത്തന്നെ കൊട പിടിച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ കഴിയ്യോ ഈ കാറ്റടിക്കണേൽ കോട ഫ്രണ്ടിലോട്ട് വരും
ഞാൻ കുടന്ന് ഉപയോഗിക്കലില്ല വണ്ടിമേ പോകുമ്പോ നമുക്ക് കുട പറ്റൂല നമ്മളും കൂടി വീണു പോവൂ
അഹ് അതന്നെയണ ഒരിക്ക എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്റെ എന്റെ ബ്രദർ എന്നെ ഇതുപോലെ ഒരു മഴയത്ത് വിളിക്കാൻ വന്നേ പെട്ടന്ന് മഴ പെയ്തിട്ട് റെയിൻകോട്ട് ഒന്നുല്ല ഒരു കൊടേ കയ്യിലുള്ളൂ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ് നീ കൊട എടുത്ത് നിവൃത്തി പിടിച്ചോന്ന് എന്നിട്ട് ഞാൻ കൊട എടുത്ത് പിടിച്ചിട്ട് എനിക്ക് കയ്യിൽ നൽക്കണല്ലേ കൊട കാറ്റടിച്ച് ഷ ക് ത്തിക്ക് കാറ്റടിച്ചിട്ട് ഫ്രെണ്ടിലോട്ട് വലിക്കുന്നുണ്ട്
ഉം അങ്ങനെയാവുമ്പോ വീണുപോവും ഞമ്മള് വണ്ടിന് ഓൽക്ക് കൺട്രോളെയ്യാൻ കയ്യൂല വണ്ടിന് കണ്ടട്രോളെയ്യാൻ കയ്യൂല്ല
കാണാൻ കിട്ടാനില്ല കാണാൻ കിട്ടാനില്ല റോഡ് എന്നൊക്കെ ചീത്ത പറഞ്ഞോടിരിക്കും ഞാൻ പറയും ഞാന് എന്തയ്യാനാ നീയും കൊട കാറ്റടിച്ചിട്ട് ഫ്രണ്ടിലോട്ട് വന്ന നമ്മുക്ക് ബലം പിടി ക്ക്‌ണെ ഒരു പരിധിയില്ലേ നമ്മളിങ്ങോട്ട ഞാനും കൂടി പറന്നു പോകുന്നോന്നി എനിക്ക് അങ്ങനെ അങ്ങനെ കയ്യൊക്കെ വലിഞ്ഞങ്ങ് പോന്നു കൊടയിലോടുത്ത് അവസാനം അവസാനം ഒരൊറ്റ കാറ്റടിച്ചപ്പോ കൊടെല്ലാം കൂടി കേറിയിട്ട് ഒരൊറ്റ പോക്ക മേളിലോട്ട് ഹ പിന്നെ അവസാനം ഞാൻ പിന്നെ കുട മടക്കി കയ്യിൽ പിടിച്ച് മഴ നൻ ങ്ങിട്ടനെ വീട്ടില്
ഉം
നമ്മുക് ഒന്ന് സിറ്റിയില് പോയിട്ട് നമ്മൾ വീട്ടിലോട്ട് മുക്കാ മണിക്കൂറോടെ വേരെ ഉണ്ട് സിറ്റിന്ന് വരാൻ വേണ്ടിയിട്ട് ത്രേ ഇരുന്നു മഴ കൊണ്ട് ന്നല്ലെങ്കി ഞാൻ അത്രേ ആദ്യട്ടന്ന അങ്ങനെ മഴ നനയണെ ചെറിയ രീതിക്ക് തലേക്ക നഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ
ഇന്നോടിന്റെ ഇന്നോടിന്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയണ്ട് പോലെ ഞാനിപ്പോ കൊണ്ടേക്കല്ലേ അപ്പൊന്നോട് പറഞ്ഞു മഴയത്തെ എനിക്ക് കഴിയോ വണ്ടിയിലാക്കികൂടെ എൻ ന്താന്നോ വണ്ടിയിലാക്കിയിട്ടുണ്ടെങ്കി വണ്ടി ഒരു ട്രിപ്പ് ആ ട്രിപ്പ് വരുന്നു ഒന്നെങ്കിൽ പത്തരക്കത് കൈ നേരം വൈകി വേര അല്ലെങ്കില് നേരത്തേ വേര പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനും ഒരു നേരം വൈകീട്ട് കൊണ്ടന്നാക്ക ഞാ പറ മഴയൊന്നും കൊഴപ്പല്ല പിന്നെ റെയിൻകോട്ടിണ്ട് പെരുമഴയ്യുമ്പോ ടീച്ചർക്കും അറിയാലോ കുറച്ചൊന്ന് നേരം വൈകിണ്ടെങ്കി വണ്ടി കൊണ്ടോന്നാക്ണല്ലേ അങ്ങനെയൊക്കെ ചെയ്യല്ലാത്പ്പോ പറ്റൂല്ല ഈ ചെറിയ പറ്റും രണ്ടും മൂന്നും ക്ലാസ്സിലൊക്കെ തീന്നെങ്കില് ഓർക്കട ഇവർക്ക് അർഞാലെന്താന്ന ടീച്ചർ വരുന്ന ഒന്നും അറിയില്ലല്ലെ ചെറിയേ മക്കളല്ലേ
ഏഹ് അതുപോലെ തന്നെ ഈ മഴയത്ത് ഈ സ്കൂൾ ബസില് അഹ്
കോര വണ്ടിയില് കൊണ്ടാക്കിയിട്ടുണ്ടെങ്കില് എന്താച്ചാല് ഓര് ആഗേറ്റിന്റെവ് ത്തിറ്റൊടുക്കും മക്കക്ക് പോക ചെറിയേ ഇപ്പൊ എൽ കെ ജി ചേർത്തിയ കുട്ട്യേക് ക്ലാസ് ഏതാന്നോന്നു അറിയില്ല അവരങ്ങനെ നടക്കും അപ്പോ നമ്മള് പോയിണ്ടെങ്കി ഞാൻ ചെന്നിട്ടുണ്ടെങ്കി എന്താ വച്ചാ ക്ലാസ്സില് ഇരുത്തി ബെഞ്ചിലോട്ടിൽ ഇരുത്തി നല്ല രീതിയിലോകാ ക്കി വാട്ടർ ബോട്ടിലോക്കെ വേറെ സ്ഥലത്ത് വെച്ചൊടുത്ത് അങ്ങനൊക്കെ ചെയ്ത്ട്ട് ഞാൻ ഇറങ്ങി പോരുള്ളൂ ഇത് അയിലാണ് കൊണ്ട് ട്ട ഡ്രൈ ആരുല്ല ക്ലീനർന്നാണ്ട് എർക്കി യൻ പോയികോളി ഞാ കേറി ന്നിട്ട് ഈ കുട്ട്യള ങ്ങനെ അങ്ങ ട്ട്ങ്ങട്ട് മഴയാണെങ്കി മയിം കൊണ്ടും അങ്ങനെ നടക്ക അപ്പൊ ഇൻക്ക് ഇന്ന് ഇന്നൊക്കെ ഞാൻ കണ്ടപ്പോ എനിക്കൊരു സങ്കടം ചെറിയ ചെറിയേ മക്കള്
ആഹ്
നമ്മള് അയിന് വേണ്ടെ ഫീസ് മൂവായിരത്തി എണ്ണൂറുപ്യ ഒരു മാസം അല്ല ഒരു മാസല്ല ഒരു വർഷത്തിന് അഥവാ മുന്നൂറ്റി അമ്പത് ഈ പ്രാവശ്യം നന്നൂർ അവുന്നൊക്കെ പറിണ്ട് ആകെ രണ്ട് മിനിറ്റിന്റെ കേസള്ളൂ രണ്ട് വണ്ടില് രണ്ട് മിനിറ്റ് വണ്ട്യൊക്കെ കയറിയ രണ്ട് മിനുറ്റ്
അഹ് അല്ല അതുപോലെ തന്നെ ഈ ബസ്സിലാണെങ്കിൽ തന്നെ ഈ എല്ല പിള്ളേര് ഈ മഴയെല്ലാം നനങ് നിക്കണായിരിക്കേ അയ്ല്ടേകൂടി ചെറിയ കുട്ടികളാണെങ്കിൽ നിന്ന് നെര്ങ്ങി പോകും അതുപോലെ തന്നെ പിന്നെരു കാര്യംന്നച്ച്ഴിഞ്ഞാ ഇവര് ഇപ്പൊ ചെറിയ മക്കളാണെങ്കില് ഇവർക്ക് മഴയൊക്കെ കൂടിയാണെങ്കി ചിലപ്പോ അവരൊന്ന് വിമ്മിഷ്ടപ്പെടെ ഇറങ്ങാൻ വേണ്ടി വണ്ടിന്ന് അപ്പൊ സ്കൂളിലോ പോകാ നേരത്താണെങ്കിൽ പിറകിന്ന് വലിയ പിള്ളേര് വന്നിട്ടാണെങ്കിൽ ഉം തള്ളാനും സാധ്യത ഇണ്ട് തള്ളിട്ട് ഞാൻ കണ്ടിട്ട്ണ്ട് ഇങ്ങനെ ചെറിയ കുട്ട്യാളൊക്കെ ആണെങ്കിൽ എറങ്ങി എറങ്ങന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബലം പിടിച്ചിട്ട് കുട്ടികളെ വെളിയിലോട്ട് തള്ളുന്നത് അണ്ട് അങ്ങനെയൊക്കെ ചെയ്യണേല്ണ്ടാവും അതിലേകാട്ടിം നല്ലത് ഇങ്ങനെ വണ്ടി കൊണ്ടാക്കുന്നതാ
ഇണ്ടാകും അത്‌ മേ നേലേ നട ചളിലാണെങ്കി അയിക്ക് വീഴാ മറ്റേ കുട്ടികൾ തട്ടിട്ട് കേറാ ഓൽക്കൊക്കെ സീറ്റ് എന്തോക്കോണ്ട് അപ്പ ഞാൻ ഇന്റെ ഭർത്താവിനോട് പർഞ്ഞ് അത്രൊന്നും റിസ്കില്ല ഇങ്ങനെ ഞമ്മള് കൊണ്ടാക്കിണ്ടെങ്കി നമ്മള് കുട്ടിനേ സ്വന്തായിട്ടൊരു കുട്ടിയൊള്ളു അങ്ങനണ്ട് കൊ ണ്ടാക്കി കൊണ്ടോരാ ഇൻക്ക് താ ഒരു ഒരു പണിയുംല്ല പിന്നെ എന്താന്നോ ഓനെ കൊണ്ടാക്കുമ്പോ അമ്മക്കെന്താന്നോ ഞമ്മളെ പണികള് വേഗം കയ്യും കൊണ്ടന്ന് അവടെ കൊണ്ട ക്കി വന്ന്ട്ട് പണികള് ചെയ്യാന്നറിനേ കാട്ടിം നല്ലത് വേഗം പണികളൊക്കെ കഴിക്കാലോ ആ ഒരു ഓരും പോവും ഞമ്മ അങ്ങനൊരു ഇതിലണ്ട് ഞമ്മൾതും കയ്യും
ആഹ് ആഹ് ആഹ് ആഹ് അത് ഇപ്പൊ കുഞ്ഞിനേ കോണ്ടാക്ക്ണോലെ അയ്ന് മുമ്പേ എല്ലാം ചെയ്ത് തീർക്കാല്ലാന്ന് വിചാരിക്കും
ആഹ് ആഹ് അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യും ഇനി ഇപ്പണ്ട്ട്ടോ എ ചെയ്യാന് വെള്ളവേ ഐസ് നല്ല ഐസായി അപ്പം വെള്ളം അവിടെ വെച്ച് ട്ട്ണ്ട് പൊർത്ത്ക്ക് വെച്ചിട്ടുണ്ട്
ഏഹ്
പിന്നെ ഇൻക്ക്ള്ള ചോറ്ണ്ട് ഇന്നാലും ഇന്ന് മഴയൊക്കെ ആയപ്പോ മക്കള് നെയ്ച്ചോറെക്കാർഞ്ഞിട്ടെ ചോറും ഏഹ് ബീഫ് വര്ട്ടെ അങ്ങനെ എന്തെങ്കിലൊക്കെ ആക്കാൻപർഞ്ഞ് അതോടെ ഫ്രിഡ്ജില് ഇണ്ടേനും അപ്പൊ ഇനി ഞാൻ ഓല് വെ രാനാവുമ്പോത്തിനൊക്കെ ആക്കാം അപ്പോഴാണ് മദ്രാസ്സ്ല് മീറ്റിംങ് അത് ഓർമ്മല്ലേനി ഇനി കൊർച്ച് നേരം കയി അതെ ആ നാല് മീറ്റിംങ്ങോക്കെ കഴിഞ്ഞ് വരുമ്പോത്തിന് നാലുമണി ഒക്കെ ആയാല് മക്കള് വരോലോ ഓര്ക്ക് സ്കൂള്ട്ട് വരുമ്പോം ചോറാ ഇഷ്ടം ഇന്റെ ചെറുതിന് പറ്റൂല മറ്റേ വല്ല്യ മോനും മറ്റേ മോൻക്കൊക്കെ ചോറാവുമ്പോ എന്താന്നോ വിഷപ്പ് ഇണ്ടാവൂലല്ലോ
ഉം ഇങ്ങളി ഈ നെയ്ച്ചോറിന്റേം ബീഫിന്റെ കാര്യം പറയുമ്പ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ട മറ്റേ അരിപത്തിരി ഉണ്ടല്ലോ നൈസ് പത്തിരി ഇങ്ങനെ ആഹ് പത്തിരി എനിക്ക് ആ സാനം ആഹ് അഹ് അൻക്ക സാനം ഭയങ്കര ഇഷ്ട്ടാന്നു അപ്പൊ ഞാൻ എന്റെ ചെറുതിൽ ഇങ്ങനെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാര്ന്ന് ഒരിക്കെ ഹോട്ടൽല് എങ്ങാണ്ടോ പോയപ്പൊ ഒരിക്കെ എന്റെ വീട്ടീന്ന് എന്റെ അപ്പാപ്പ മേടിച്ചന്ന് അത്
ത്തവിടെ വന്നോ ഞാൻ ഇണ്ടാക്കി തരാ ഞങ്ങൾക്ക് അധികം അതാ നോമ്പ് ഫുള്ള് അത് ഇപ്പോഴും ഞാന് പൊടിക്കും എന്താ വെച്ചാ കരണ്ട്ല്ലാതെ ഇൻവേട്ട്ർണ്ട്ന്നർഞ് ട്ടര്യല്ല മിക്സി ഒക്കെ ഇടുക്കുമ്പോ ഇൻവർട്ടറിന് കൂടുതലാവുലെ അപ്പൊ ഞാൻ പൊടി അടെ പൊടി പ്പിച്ചക്കല്ണ്ടായ്നി ഇപ്രാവിശ്യം എന്തായിന്നോ പൊടിപ്പിച്ച് വെച്ചത്ണ്ട് പക്ഷെ കഴിയാനായ അപ്പൊ ഞാനീ ഈ മഴന്റെ ഒന്നും ഇൻക്ക് ഓർമ്മ ഇല്ല അത് അരി എവിടെണ്ടായിനി കൊറച്ചും കൂടെ പൊട് പ്പിച്ച് വെച്ചാമതി അപ്പ ഇന്റെ ഇമ്മ ഇന്നോട് പറയും അയ്ൻ്റെ ഒന്നും ആശ്യല്ല പൊടിച്ചത് നല്ലത്ണ്ട് ഓര് വാങ്ണ സ്ഥലണ്ട് അവിട്ന്ന് ഇന്റെ മക്കക്കൊക്കെ എന്താച്ചാല് അതിക്ക് തേങ്ങാപ്പാൽ ഭയങ്കര ഇഷ്ട
ആഹ് ഞാനതെ ഞാൻ ഇപ്പൊ രണ്ടു ദിവസംമുമ്പ് നമ്മളെ പറവ സിനിമണ്ടല്ലോ അതില് അതില് ഒരു ഒരു സീനുണ്ടെ ഇതോലെ ആഹ് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചിട്ട് അരിപ്പത്തിരി ഒയിക്കുന്നെ എനിക്കത് കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു കൊതി വന്നിട്ട് ഞാൻ എന്റെ ഹസബന്റെട്ത്ത് പറഞ്ഞ് എനി ട്ട് വേണം എനിക്കീ അരിപ്പത്തിരി വേണം വാങ്ങിച്ചിട്ടരോയ്ച്ച് അപ്പോഴണ് ഞാവാങ്ങിച്ചരാലോ എന്നിട്ട് ഇയാൾ കാണിച്ചെന്താണ് അയാൾ കൊണ്ടന്ന് നമ്മള് ഇവിടെ അരിപ്പത്തൽ എന്ന് പറഞ്ഞട്ട് പൊരിച്ച പത്തൽ ഇട്ട് കിട്ടുല്ല ആ സാധനം മേടിച്ചിട്ടൊന്ന്. ആ സാധനം മേടിച്ചിട്ടൊന്ന ഞാൻ ഞ എനിക്ക് ആ സാ എനിക്ക് ഞാൻ ഈ സാധനങ്ങളെല്ലാം കഴിക്ക്ണ ഇവിടെ വന്ന നേരത്തെ കരിപ്പത്തിരി ഉണ്ടാക്കെ നോക്കി പക്ഷേ അതാവണില്ല.
ഏയ് നല്ല പെട്ടെന്ന് റെഡിയാക്ക നല്ല വൃത്തി അയിന് ഇങ്ങക്ക് അങ്ങനെ ചെയ്യ ശീലല്ലാഞ്ഞിട്ട ഇവിടെ എല്ലാരും പറയൂ കേട്ടോ ഇൻ്റെ അല്ലെങ്കിൽ ഇൻ്റെ ഭക്ഷണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ട ഞാൻ നല്ലോണ്ണം ഉണ്ടാക്കും അങ്ങനെയൊക്കെല്ല ഓരോതാ എന്ന്ട്ട് ഇൻ്റെ ഹസ് ഹസ്ബ ഹസ്ബൻ്റിനോട്എല്ലാരും പറഞ്ഞ് ഞാന് ഒരു പൊങ്ങച്ചം പറയല്ലാ എല്ലാരും ഇവിടെ വരുമ്പം ചായ വരെ കുടിക്കുമ്പം നമുക്കറിയല്ലോ ടേസ്റ്റ്. എന്നട്ട് ഓരൊക്കെ വന്ന് പറയുമ്പോ എന്റെ ഹസ്ബൻ്റ്നോട് അന്റെ ഭാഗ്യ ആണ് അങ്ങനൊക്കെ അങ്ങനെ പറയും. എന്ത് കണ്ടാലും അതേപോലെ ഉണ്ടാക്കും ഇപ്പൊ യൂട്യൂബിലൊെ എന്തെങ്കിലും കണ്ടിണ്ടെങ്കിൽ അത് അതേപോലെ അതേ പോലെ പെരുന്നാക്ക് ഞാൻ പിന്നെന്താ പുലാവും. പിന്നെ കടായി ഉണ്ടാക്കി ചിക്കൻ കടായി ഉണ്ടാക്കി. എന്നിട്ട് ഇങ്ങളെ ഇതീല്ള്ള അങ്ങനെ ആൾക്കാരൊക്കെ വരുല്ലോ ന്ന്ട്ട് അയിറ്റ വന്ന്ട്ട് എത്ര കഴിച്ചിട്ട് അതേപോലെൻ്റെ ബീഫ്. പിന്നെ ഭയങ്കര ടേസ്റ്റ് ഒരു ചേച്ചി വന്നീനി ആ ചേച്ചി വരെല്ലാംണ്ട് ഞങ്ങളല്ല കമ്പനിയ. അഹ് പറിം എന്തര് ടേസ്റ്റ് ഉണ്ടോ ഇത് റിം അതേപലെ ഓരോ ഞങ്ങള് വിഷുവിന് പോയിട്ട് ഇന്ക്ക് ഓരോ പായസം ഭയങ്കര ഇഷ്ട. ആട്ട് ഇന്ക്ക് ഇങ്ങട്ട് കൊടുത്തയക്കും ഞാൻ പോരുമ്പോ ഇന്ക്കൊരു തൂ പാത്രത്തില് ഇയ്യ് അവിടെ കൊണ്ടോയിട് കുടിച്ചേർഞ്ഞിട്ട് കൊടുത്തയക്കും. ഓരോരുത്തർക്കും ഒരോ ഇതാണല്ലോ...
ആഹ അതെ അതെ. അഹ് അങ്ങനെ എനിക്കങ്ങനെ കൊതിവരട്ടി ഞാൻ പറിം പക്ഷേ എനിക്ക് കിട്ടിയത് ഈ സാധനമാണ്. എനിക്ക് അരിപ്പത്തിരി അരക്കാൻ നോക്കിട്ട് പറ്റിയതുല്ല എനിക്കത് ആയില്ല. ശരിയായില്ല
ആഹ ആയിക്കോട്ടെ. ആഹ ശരി ചേച്ചി ന്നാ.
ആ ആ.
ആ ഓക്കേ